എന്തായിരുന്നു വിശേഷങ്ങളൊക്കെ
നല്ല വിശേഷം താങ്കൾക്ക് എങ്ങനെ ഉണ്ടായിന്ന വിശേഷങ്ങൾ
നല്ല വിശേഷായിട്ടിരിക്കുന്നു.
എന്ന് കല്യാണം കഴിഞ്ഞോ?.
കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ.
ആ എന്താ പഠിക്കുന്നേ?
ഞാന് നഴ്സിങ്ങിന് പഠിക്കായിരുന്നു തേർഡ് ഇയറ
ആഹ്‌.
ആ പഠിക്കുവാണോ എന്തിന പഠിക്കിനെ
ഞാൻ വക്കീലിന് പഠിക്കായിരുന്നു.
വക്കിലാവാൻ പടിക്കണോ ആ എത്രാമത്തെ വർഷം ആയിപ്പ
പ്പ ഒന്നാമത്തെ വർഷയിട്ടുള്ളൂ.
അതെയോ ആ ഏത് കോളേജിലായിരുന്നു.
അത് കാസർഗോഡ് ഉള്ളൊരു ആ വിദ്യാലയത്തിലാ ഞാൻ പഠിച്ചത്.
അതെയൊ
ഉം
ആഹ
പിന്നെ വീട്ടില ാരൊക്കെയുണ്ട്?.
വീട്ടില് ഉമ്മിച്ചിയും, വാപ്പിച്ചിയും, അനീത്തിയും, ആങ്ങളെയുണ്ട്.
ഉമ്മച്ചിന്റെ പേരെന്താ?.
ഉമ്മച്ചിടെ പേര് ജമീലാന്ന്.
വാപ്പച്ചിന്റെ പേരോ?.
ജലിൽ
ഓ അനിയത്തിന്റെ പേരോ?.
സുനിത.
അനിയന്റെ പേരോ?.
മാഹിൻ സലീം.
ആഅനീത്തി എന്തിനാ പഠിക്കണേ?.
ആനീയത്തി ഇപ്പൊ പ്ലസ് ടൂ നാ പഠിക്കണ്.
അനിയനോ
ആങ്ങള എട്ടാം ക്ലാസ്സില് പഠിക്കണ്.
എട്ടിലായിട്ടുള്ളോ?.
അ'ഏട്ടാക്ലാസിലെയായിട്ടുള്ളു ഏറ്റവും ഇളയതാ.
ആണോ? വാപ്പിച്ചിക്കെനാ ജോലി.
വാപ്പച്ചി ഗൾഫിലാ.
ഓ ഉമ്മച്ചിയോ?.
ഉമ്മച്ചി വീട്ടിലുണ്ട് കുഴപ്പില്ല.
ആഹ
മൊൾക്കരൊക്കെയുണ്ട് വീട്ടില്.
എനിക്കൊരു ഉമ്മീയും ഒരു വാപ്പിയും ഒരു ത ത്തായും ഒ ഇത്തതായും.
ആ ഇത്താത എന്തിനാ പഠിക്കണ്.
ഇത്താത്ത ആ മറ്റേ ക്യാബിൻ ക്രൂ.
ആ ഇക്കക്കായോ?.
ഇക്കാക്ക ബാംഗ്ലൂര്.
ആഹ
നഴ്സിംഗിന്.
നഴ്സിങ്ങിന് പഠിക്കാണ, ആ ആ പിന്നെ വേറെന്നാ ഫുഡൊക്കെ കഴി േച്ചാ.
ഞാന് ഭക്ഷണം കഴിച്ചു.
ആ എന്താ കഴിച്ചേ?.
ഞാന് മന്തിയാണ് കഴിച്ചത്.
അതെയോ. ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ? ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ
മന്തി
ആ ആ ഞാനൊന്നും കഴിച്ചില്ല കുറച്ച് ദിവസമായിട്ട് ഡയറ്റിലാണ് അതുകൊണ്ട് ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല
എത്ര കിലോ യേഉണ്ട്
പത്ത് തൊണ്ണൂറ് കിലോ ഉണ്ടന്ന് തോന്നുന്നു
ഓ അത്രയും ഉണ്ടോ
ഉം അത്ര ഉണ്ട്
എനിക്കൊരു നൂറ് കിലോയേ ഉള്ളൂ
നൂറ് കിലോ ഉള്ളോ മോള്
ആം
ഉം ഉം ആ വല്ല്യ വണ്ണൊന്നുംല്ല കൊറക്കണ്ടാ
ആ കൊറക്കണം ഞാന് എപ്പഴും മന്തിയാണ് കഴിക്കണത് പിന്നെ ഷവർമ്മേം കഴിക്കും ചില സമയത്ത് ബർഗറും കഴിക്കും പിന്നെ വീട്ടിൽ ചെല്ലുമ്പോ മാത്രാ ചോറ് കഴിക്കുന്നുള്ളൂ
ആഹ് നല്ല കാര്യം
ഉം പക്ഷെ ചോറ് കയ്ക്കുമ്പോ എന്തോ വിഷമാ എനിക്ക് ബർഗറിന് പിസാനെയൊക്കെ വിട്ടിരിക്കാൻ എന്നേം കൊണ്ട് പറ്റൂല
ആഹ് അപ്പൊ പടി ഈ നൂറ് കിലോ വെച്ചോണ്ട് പഠിക്ക ചെയ്യണം ഞാൻ പറഞ്ഞല്ലേ ഞാന് നഴ്സിങ്ങിന് പഠിക്കാണ് ജോലിയൊന്നും ആയിട്ടില്ല
അതല്ല സൈഡിക്കോടെ എന്തെങ്കിലും ഒരു ബിസിനസ് ഉണ്ടാവൂല്ലോ
ഇല്ല ഒരു ബിസിനസും ഇല്ലല്ലോ എനിക്ക്
ആഹാ ആഹാ
പിന്നെ വേറെന്താ മഴയുണ്ട ഇപ്പൊ അവിടെ
ഇപ്പം ഇവിടെ മഴയില്ല ഇപ്പൊ ഭയങ്കര ശാന്തമായിട്ടുള്ള ഇതാവിടെ
അതെയോ ഇവിടെ നല്ല മഴയാ ഇപ്പൾ
ആഹ്
ഉം
പിന്നെ എവിടേ വീട്
വീട് ഇവിടെ അട്ത്തെന്നെയാ
ആഹ് ആഹ്
ആഹ് പിന്നെ വേറെന്താ വിശേഷങ്ങള്
വേറെ നല്ല വിശേഷം
ആഹ് ആഹ് ആഹ് അതെങ്ങനെ പഠിക്കാനൊക്കെ എളുപ്പാണോ
ഭയങ്കര എളുപ്പാ
അതെയോ ആഹ് ആഹ് മറ്റേ ആഹ് അഡ്വക്കറ്റ് അവനാണോ ആഗ്രഹം
ആഹ് വീട്ടില് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ചേക്ക്ട്ടോ ഞാൻ വേണെങ്കിൽ കോടതില് കേറ്റം
അയ്ന് മോള് പഠിക്ക്ണേല്ല ഒള്ളൂ ഫസ്റ്റ് ഇയര്‍ അല്ലയ ആയിട്ടുള്ളൂ ഇനി നാല് വർഷം പഠി
ആഹ് അത് അതൊക്കെ പെട്ടൊന്ന് കിട്ടും അതെന്റെ ഒരു മാസ്റ്ററുണ്ട് ആ മാസ്റ്റർ പെട്ടെന്ന് ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ ചെയ്തരാന്ന് പറഞ്ഞിട്ടുണ്ട്
എന്നത് അഡ്വക്കേറ്റ് ആവാനോ
അതെ
അതപ്പോ ശരിക്കുള്ള അഡ്വക്കേറ്റ് ആവൂല
ആകും ഒരു മാസ്റ്റർ ഒണ്ട്
ആഹ് ആഹ്
കെ എം അരവിന്ദൻ പി നായർ
ആഹ് ആഹ് ഇല്ലാ അറിയില്ല
ആഹ് ഉം
പിന്നെന്താ വിശേഷം
പിന്നെ നല്ല വിശേഷം
ആ സിനിമക്കൊന്നുംക്കെ പോവാറില്ലേ?
ആം പക്ഷേ അവിടെ ഭയങ്കര തണു പ്പല്ലേ
ഏ സി പറ്റൂലാ ല്ലേ
ആ ഏ സി യേ പറ്റൂളുനിക്ക്
പിന്നേങ്ങനെ തണുപ്പല്ലേന് ചോയ്ക്ക്ണെ
അല്ലാ താങ്കൾക്ക് ചെലപ്പെങ്കി നല്ല തണുപ്പായിരിക്കും അത് കാരണം ഞാൻ അങ്ങനെ പറഞ്ഞതാ
എനിക്കല്ല ഞാൻ അങ്ങോടല്ലെ ചോയിച്ചത് സിനിമക്ക് പോവാറില്ലേന്ന്‌
എഞ് ആഹ് സിനിമക്ക് പോവാറുണ്ട്
അപ്പത്താങ്കളല്ലേ പറഞ്ഞേ അവിടെ ഭയങ്കര തണുപ്പായതോണ്ട് പറ്റൂലാന്ന്
അത് നാൻ ചുമ്മാ പറഞ്ഞതല്ലേ
ആ ലാസ്റ്റ് ഏത് സിനിമയാ കണ്ടത്
ദൃശ്യം ത്രീ
ആഹ് നല്ല സിനിമയാരുന്നോ?
എനിക്കിസ്ട്ടപ്പെട്ടില്ല ഞാൻ സോളോയായിട്ട കണ്ടേ
ആ അതെയാ ആ ആ മോഹല്ലാലിനെ ഇഷ്ട്ടല്ലേ
ആ എനിക്കിഷ്ട്ടപക്ഷെ ആ സിനിമ കൊള്ളൂലാർന്ന് ഉ പിന്നെ താങ്കളെവിടെ ലാസ്റ്റായിട്ട് ടൂറ് പോയത്
ഞാനി ഞങ്ങള് ലാസ്റ്റ് പോയത് കാന്തല്ലൂർക്കാ പോയത്
ആണാ ഞാൻ ലാസ്റ്റ് ഞാന് ഇന്റർനാഷണൽ ട്രിപ്പ പോറുള്ളൂ കുളു മണാലിപോയിട്ട് വന്നിരിക്കണെയാ
അതെയ ഇരിക്കുവാണോ
അല്ലാ ഞാനിപ്പൊവിടെ നടന്നോണ്ട് സംസാരിക്കാണ്‌ നൂറ് കിലോ ഇല്ലെ പ്പൊ എക്സസൈസൊക്കെ ചെയ്യാ മന്തിയൊന്ന്‌ ദഹിക്കട്ടേന്നരുതി നല്ല മയോണൈസൊക്കെ കരുതി പിടിച്ചതല്ലേ
ആഹ് ഹ് ള്ളാ പ്പൊ വണ്ണം കുറക്കാനാണെങ്കിഫുഡ് കുറക്കണ അല്ലാതെ വണ്ണം കുറയില നടന്നാമാത്രം വണ്ണം കുറയില്ലാ
ഞാമ്പക്ഷണം കൊറക്കാനി ഞാൻ താല്പര്യപ്പെടുന്നില്ല കാരണം എനിക്ക് ഇഹ്‌നല്ല പോലെ കഴിക്കണം എന്നുണ്ട്
ആഹ് ആഹ് ആഹ് വേറെ വിശേഷങ്ങളെന്തെക്കെയാ
വേറെനിക്ക് നല്ല വിശേഷവാണ്
ആ ആ പിന്നെ വേറെന്തോ ചോദിക്കാവന്നു ആ അപ്പരാവിലെ എത്ര മണിക്ക എഴുന്നേക്ണ
ഞാന് രാവിലെ നാലേ മുക്കാലിനെണീക്കും
ആ എന്നിട്ടോ?
താങ്കളോ?
ഞാന് രാവിലെ അഞ്ച് മണിയാവുമ്പളേ എഴുന്നേക്കൂളു
ആ
നാലേമുക്കാലിനെഴുന്നേറ്റിട്ട് പിന്നെ എന്താ ചെയ്യണേ
ഞാന് ഒന്നില്ലെങ്കി ഏ ഞാനിവിടെരിക്കും അല്ലെങ്കി ഞാനെന്തെങ്കിലും തിന്നാൻ പോകും അല്ലെങ്കി ആ ചായയെക്കെ കുടിക്കാൻ
വെളുപ്പിനോ സാധാരണാര് പോവാൻ പറ്റൂലല്ലോ
ശങ്കരചേട്ടന്റെ കടയുണ്ട് ഇവിടെ അടുത്ത് അപ്പൊ ശങ്കരചേട്ടന്റെ കടയന്നു ഒരു നല്ല അടിപൊളി കടുപ്പത്തിലുള്ള ഒരു നല്ല ചൂടും ചായയും പിന്നെ അവിടെ കട്ലൈറ്റ് ഉണ്ടാവാറില്ല ഇടക്കൊക്കെ ഉണ്ടാവാറുണ്ട്
ഉം വെളുപ്പിന് നാലെ മുക്കാലിന്
അതെ ഞങ്ങളുടെ ഇവിടെ ഒരു സ്പെഷ്യൽ ഉണ്ട്
ആഹ് ആഹ് ചെറുതല്ല അപ്പൊ നൂറ് കിലോ ആത് വേറെന്താ വേറെങ്ങനെ പോണ വാപ്പിച്ചക്ക് എന്താ ജോലി
പാപ്പിച്ചിക്ക് കാറ്ററിങ്ങും ഉണ്ട് ഓട്ടോറിക്ഷ ഓടിക്കലും ഉണ്ട്
ആ അപ്പൊ കാറ്ററിംഗങ് എന്നൊക്കെ ഇഷ്ടം പോലെ ഫുഡ് കൊണ്ടുവരുലോല്ലേ
ആഹ് ഫുഡ് കൊണ്ടു പക്ഷെ ഞാൻ വീട്ടിലുണ്ടാവാറില്ലല്ലോ
അന്ന്
ഞാനവിടെ പഠിക്കൂല്ലേ?
ആഹ് ആ ആ കാസർഗോഡാ പഠിക്കണ അല്ലേ?
ആന്ന്
ആഹ്
പിന്നെ ഇങ്ങക്ക് എന്തൊക്കെയിണ്ട്?
ഓഹ്
ഇങ്ങക്കെ എന്തക്കെയിണ്ട്?
എനിക്ക് നല്ല വിശേഷം.
ഉം ഉം..
മറ്റേ ഉം വേറെ ഇറ്റാത്ത എന്നാ എന്നന്നെപ്പ വീട്ടിലേക്കൊക്കെ?
ഇത്താത്ത ഇപ്പ വീട്ടിലിണ്ട് ഇത്താത്തായും ഇക്കക്കായും.
അതെയോ രണ്ടുപേർക്ക് ലീവ്ണോ?
അതെ.
ഉമ്മി എന്താ പറയണ്?
ഉമ്മീ പറഞ്ഞു അവിടെ കെടന്നോ അവിടെ കെടന്ന് തിന്നോളാനേ പറഞ്ഞോളു.
അതെയോ? ആഹ്
ഉം
ഉമ്മക്ക് ജോലി ഉണ്ടോ?
ആഹ് ഇല്ല.
ഇല്ലേ?
ഇല്ല.
ആഹ് വപ്പിക്കാത്രേ ജോലി ഉള്ളൂ?
ആഹ് ഉമ്മി പിന്നെ ക്രോസ് പിന്നെ പോളറോയിഡ്സും ഫ്രെമും. ഹാമ്പറും ഇതൊക്കെ ഉണ്ടാക്കണ ജോലിയാ പിന്നെ ഹ് സൈഡി കോടെ വേറെ അക്കൗണ്ടന്റും ഉണ്ട്.
ആഹ് ആഹ് പിന്നെ ജോലി ഇല്ലാന്ന് പറഞ്ഞാല് അതൊക്കെ വലിയ ജോലിയല്ലേ?
യാ..
ആഹ് ആഹ്.. ആഹ്. പിന്നെ വേറെന്നെ വേറെന്താ വിശേഷം ഫ്രണ്ട്സൊക്കെണ്ടോ?
ആഹ് അതെ ഇപ്പ ഇവിടെ ഒരു പൂജയൊക്കെ ഇണ്ട് ഐന്റടുത്ത്
ആഹ് ആഹ് ശരിയാ നീ വച്ചേക്ക്.
അതേന്ന വയ്ക്കണേ?
ശരി വച്ചേക്കട്ടാ.
ആഹ് ശെരി ഞാൻ പിന്നെ വിളിക്കാട്ടോ?
ശരി.